ഹലോ ആ ശരി കയിഞൊടെ കയിഞ്ഞോ
ആ ചയൊക്കെ കുടിച്ചു മക്കള് ട്യൂഷന് പോയി ഇല്യ രണ്ടാൾണ്ട് അല് മൂത്താള് ട്യൂഷന് പോയി
ആ
ചെറിയാള് പോറങ്ങാ അപ്പൊ ആ ഗാമ്പില് വിളിച്ചതാ മറ്റേ ഉറങ്ങു അപ്പോ പിന്നെ ഓരോന്ന് വന്ന് ചോയിച്ച് ഇതൊക്കെ
ആ
നമുക്കോരു ബുദ്ധിമുട്ടാവുല്ലോ
ആ ആ
ആ മക്കളൊക്കെ ക്ലാസ്സ് കഴിഞ്ഞ് വന്നോ
ആയില്ല അംഗലവാടി പോവാനായിട്ടുള്ളു വല്യ
ആ ന്റെ ചെർത് ആ എന്റെ ചെർത്‌ ന് പോവാനായിട്ടില്ല രണ്ടരായിട്ടുള്ളു
ആ ഇന്ന് ആ രണ്ടാള് ണ്ട് ആ ഒരാള് ന്താ പോവാനായിട്ടൊളൂ ഒരാൾ നാലാ
ആ ആ ശെരി അപ്പൊ ഇങ്ങൻത്തെ വർക്കൊക്കെ ചെയ്യാൻ പറ്റൊ ചെറിയ അളായിണ്ട്
അയ് ഞാൻ പിൻ നോക്കൻ ആൾക്കാരുണ്ടായോണ്ടേ
ആ ആ അപ്പൊ പിന്നെ മറ്റേ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തിരിയാൻ പറ്റൂല ചെറുതാവുമ്പോ ഉ ആ പക്ഷെ മാസൊന്നും കുഴപ്പല്യ കൊർച്ചും കൂടി ആകുമ്പയാണ് നമ്മളെ ട്ട് വട്ടം കറക്ക് ആ അത് ശരിയാ
മറ്റേ മുട്ട്ത്താൻ ഇറങ്ങുമ്പോ പാഞ്ഞഴിച്ചല്ലോ
ഉം ആറു മാസത്തിന് ശേഷാണ് നമ്മള് കൂടുതൽ ശ്രദ്ധ വേണ്ടത് മ മറ്റേ നമ്മളെന്തെങ്കിലും ഒന്ന് ചെയ്യുമ്പോഴേക്കെ അവരെന്തെങ്കിലും ഒപ്പിക്കുവേ
ആ മയൊക്കെ ഉണ്ടോവിടെ
ആ ഇന്നും ഇനലിയായിട്ട് കുറച്ച് വെയിലുണ്ട്
അവിടെയനും ഇന്ന് മയ ഉണ്ട് മയക്കാറ് വെ മുടന പക്ഷെ മഴ ഇതില്ല ചെറിയൊരു പാറ്റില അങേടെ പോയി
ആഇപ്പ ഒക്കെ നല്ല വെയില ആ വെയില് വന്നപ്പോ ആ വെയില് വന്നപ്പോഴേൊക്കെ നല്ല ചൂടും
ആ മഴ പെയ്താലും പെയ്തില്ലെങ്കിലും ഇന്താണല്ലേ
ആ പക്ഷെ എന്താന്നോ ഈ മഴ കൊറവുണ്ടല്ലോ ഈ സമയംവുമ്പോഴേക്ക ഇത്രൊന്ന് മഴ കിട്ടിയാ പോരല്ലോ
ആവശ ഇപ്പട ട്ടോ ഒന്നന്ന് കുറവ് നല്ലൊക്കെ നല്ല ഇവിടെ നല്ല മയതരെ ഏ ഇവിടെ നല്ല പോയത് ആ അങ്ങനെ കിട്ടീണ്ടാവൂല മഴ
ഇല്ലയ ഇല്ല മഴ കൊറവാ അ ഉം തുടങ്ങയിരിക്കും
ആഹ രാത്രിക്കൊക്കെന്നെ ഭക്ഷണം
ആ അതൊക്കെ പിന്നെത് ആ അതൊക്കെ രാത്രി അപ്പേ ഉണ്ടാക്കുള്ളു ചപ്പാത്തിയ ഒക്കെ ആദ്യം ഉണ്ടാക്കി വെക്കുന്ന ഇഷ്ടല്ല ചൂട് വേണം ഉ ഉ ചപ്പാത്തി തണുത്തു പൊയ ഉം ചപ്പാത്തിയ തണുത്തോയനന്നാവലല്ലോ
ആ ഒരു സം കിട്ടൂല ചൂടോഓർക്ക കഴിക്കല ആക്കാലോ
ആ പിന്നെ രാവിലെ ഉച്ചത്തേക്കുള്ളത് പിന്നെ രാവിലെ നേരത്തെ ആക്കണല്ലേ സ്കൂൾ കൊടുത്തേക്കുന്ന കൊണ്ടേ അപ്പൊ ഉ
അപ്പൊതൊക്കെ നേരത്തെ ആവും
ആ പിന്നെ വൈകുന്നേരത്തിനല്ലോ നോക്കിയാൽ മതി
ആ
ഉം
നേരത്തെ പോക സ്കൂൾക്ക്
ആ ഒരു എട്ടേകാല് എട്ടരന്റെ അടിയില് എട്ട് ഇരുത് ഇരുപത്തഞ്ചൊക്കെ ആകുമ്പോ അപ്പേക്കും ഉ എല്ലാം കൊണ്ട വിടല്ലേ കൊണ്ട വിടും ഇവിടെ ഉ അടുത്തതന്നെയണ തിരി പോയാ മതി ഉ ഉ പിന്നെ എന്തൊക്കെ പരിപാടികള്
ഏർ പരിപാടി ഉണ്ടല്ല ന വറുതന്ന് പോണ
ഉം വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടോ
ഞാൻ എപ്പ ഒന്നും ചെയ്യണില്ല കൊറച്ചരു കൊറച്ച് രണ്ടെല്ലാം പോക്കഏ അംഗനവാടി ടീച്ചറായിണ്ട്
ആ ആ പിന്നെ ഇപ്പം ചെയ്യ ആ കുട്ട
ഏ അല്ല അത് ഞാന് നമ്മുക്ക് ഇ ടീച്ചർ ലീവ് എടുത്തപ്പോ ആ ലീവ്ക്ക് കേയറിയതദേനി പകരായന്റെ ഉ പിന്നെ ടീച്ചർ വന്നപ്പോ എനാതല്ല
ഉം
ആ പിന്നെ പോയ്മക്ക് ഇനിപ്പോ ര രണ്ടാൾ ല്ല രണ്ടാൾ ഒരു വയ്ക്ക കൊറച്ചൊന്ന് ആാവട്ടെ വരിച്ചന്റെ
ആഹ ഇനിയിപ്പ രണ്ടാമത്ത ആള് അംഗനവാടിയിലൊക്കെ പോക്ക് തുടങ്ങുമ്പോഴാവും നല്ലത്
ആഹ് മറ്റേ നമുക്ക് അവിടെ ഉണ്ടാവലോ പടി ഉണ്ടാവലോ പക്ക വ കേതിത
ഏ
ഇപ്പൊ കൊറച്ചൊക്കെ ആായിട്ട് നോക്കണം
ആ വീട്ടില് ആൾുണ്ടെങ്കി പിന്നെ വീട്ടില ആളുണ്ടെങ്കിൽ പിന്നിം നമ്മുക്കൊക്കെ അങ്ങനെ നോക്കാംത് അല്ലാതെ മക്കളും കൊണ്ട് പറ്റൂലല്ലോ
ഇപ്പ ഞാൻ ന്റെ വീട്ടിലാണ് അപ്പ പറ്റും അവിടെ പറ്റൂല അവിടെ ആരുല്ല
ആഹ അവിടെ ഒറ്റക്കെ ആയിരിക്കൂല്ലെ സ്വന്തംവീട്
ഒറ്റ ആണാണ് പിന്നെ നാത്തമാരാണ്
ആഹ
അപ്പൊ ഏട്ടന്മാര് അനിയന്മാര് അങ്ങനൊന്നുമല്ല ഒറ്റ മോന ഉള്ളടെ ആഹ
അപ്പൊ പിന്നെ അവിടെ ആൾുണ്ടാവൂലല്ലേ അല്ലെ
ഏ ഉമ്മാക്കിനും വല്ലാതെ കഴിയൂല്ല അപ്പൊ പിന്നെ എടുത്ത കൊണ്ടിരക്കാനൊന്നും എല്ലാ കയ്യൂല
ആഹ് ഒറ്റക്ക്
ആഹ് അങ്ങനെയ കാലിന് ചെറിയ ം കഴി ആക്സിഡന്റ് ഒക്കെയാ അപ്പൊ നട കാങ്ക്ക് ബുദ്ധിമുട്ട
ആ സ്വന്തം കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും
ആഹ ഇപ്പൊ ശരിയന്ന നമ്മക്ക് ഒരാൾ ഇടു കനം താങ്ങി നടക്ക ഒറ്റക്ക് നടക്കാം നമ്മൾ ആഹ അതക്കെ അ നമ്മള് കുരാള എടുത്താണ്ട് സാധനൊക്കെ കൊറെേ സാധനമൊക്കെ ബന്തിച്ച അങ്ങനെയൊന്നും കഴിയൂല
ഏ
അപ്പൊ ഏ കണല്ലരൊക്കെ ബുദ്ധിമുട്ടാ അത് രണ്ട് കാലിനുണ്ട്
ആഹ
ഒരു കാലന്റെരട്ടംമത്തി മറ്റേ കാലന് പിന്നെ പറ്റി
അലോ ആ ശരിയ ഉ പിന്നെ ഈ ആക്സിഡന്റ് ആയതാ
ആഹ ഒന്ന് ഒരു കാലം ആക്സിഡന്റ് ആയത്ോ ഓട്ടോഷ മറഞ്ഞതാ
ഓ
മറ്റേ കാലിന് മഞ്ചര പറ പണ്ടത്തെ പത്തായ ഒക്കെ ഉണ്ടല്ലോ
ആഹ് ആഹ് ആഹ
അതൊക്കെ വണ
അതാ പോ ഒന്നല്ലെങ്കിൽ ഒന്ന്
ആഹ എപ്പോഴുംന്നും ഇപ്പോ സുഖസം ഇന്തണ്ടാവില്ലല്ലോ അ പ പ്രതീക്ഷ കാത്
ഹം
കഴിഞ്ഞു പോകണം പറഞ്ഞില്ലേ
അത് ശരിയാ വരാനുള്ളത് നമ്മൾ സഹിച്ചല്ലേ ഉം വരുള്ളത് സഹിച്ചല്ലേ പറ്റുള്ളു
അപ്പൊ ക്കകിട്ടാൻ സുഖാണ് മാറി കിട്ടാനാ പണി പറഞ്ഞ്
ആഹ അത് ശെരിയാ ഓ
അ ഇങ്ങോട്ട് ട്യൂഷൻ കഴിഞ്ഞ് രാത്രിയാവ വരാമോ
ഇല്ല ഒരു മഗ്രിബ് ബാങ്കൊക്കാവും ആ സമയത്ത് ഉം
ആ ഓന് ഇഷ്ടണ്ടോ ട്യൂഷനും സ്കൂളും കൊ ണ്ട് പോവാൻ കയുണ്ടോ
ആ പഠിക്കാന് ഉഷാറാണ് അത്കൊണ്ട് പിന്നെ പ്പം ഹൈസ്കൂൾക്ക് എ ത്തി എട്ടാം ക്ലാസ്സിലെത്തി അപ്പൊ പിന്നെ ഇനി ട്യൂഷൻ ഇല്ലാതെ പറ്റൂലല്ലോ നമ്മൾ വീട്ടിൽന്ന് പഠിപ്പിക്കുന്നതും
ആഹ് ട്യൂഷന് വേറെന്നെയാണ് ടീ ച്ചർമാര് പഠപ്പിക്കുണ് നമ്മളും പഠിപ്പിക്കുണ് ഞമ്മളും പഠിപ്പിക്കുമ്പോൾ ഓല് വേറെ വേ ശ്രദ്ധക്കാരോ
ആഹ അതാണ് പിന്നെ വീട്ടില് വന്നിട്ടുണ്ടെങ്കി പഠിക്കണം എന്നുള്ളൊന്നും ചിന്തയില്ല ഇപ്പൊ ഈ മൊബൈലും കമ്പ്യൂട്ടറും മേലെ ഇരി- ക്കലല്ലേ കളിന്നുള്ള ഒറ്റ ചിന്തയല്ലേ ആ ഇ പ്പൊ ഒന്നാമത് എന്താ ഒക്കെ നെറ്റൊക്കെ ഫ്രീ ആയത്കൊണ്ടേ
ആഹ് ഇപ്പൊ അൺലിമിറ്റഡ് അല്ലേ ആ വൈഫൈ അൺലിമിറ്റഡുണ്ട് വൈഫൈ
ആ മറ്റേ വൈഫൈ ആയതുകൊണ്ട് അൺലിമിറ്റഡ് ആണ് മറ്റേ ഫോണിൽ നെറ്റ് തീരുന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇതാക്കായാണ്ന്നു ഇത് ഇപ്പൊ അതും പറ്റൂലല്ലോ ആഹ അപ്പൊ പിന്നെ ഏതായാലും പിന്നെ ഇപ്പൊ ഏതായാലും ഈ രണ്ടു മാസം ഇങ്ങനെ വെറുതെ ഇരിക്കായിരുന്നല്ലോ അപ്പൊ ഏതായാലും ഇനി ട്യൂഷന് പറഞ്ഞയക്കാം എട്ടാം ക്ലാസായിന്നൊക്കെ പറഞ്ഞിനിക്കയായിരുന്നു ഏതായാലും ഇപ്പോ ഒരാഴ്ച ഇപ്പോ ഈ ക്ലാസ്സ് തെടങ്ങി ആഹ പി ഇപ്പം അധികമൊന്ന് പഠി ആഹ്
ആ
ക്ലാസ് തൊടങ്ങന്നതിന്‍റെ രണ്ടീസം മുമ്പ് ക്ലാസ് തൊടങ്ങിയ ട്യൂഷന്
ആഹ വെക്കേഷന് പോയ്ണ്ടാവൂലാല്ലേ
ഇന്ന് ഞാന്‍ പിന്നെ വിളിക്കാട്ടോ
ആഹ ആഹ
ഉം
ന
ഉം